പ്പം കേൾക്കാം ഹലോ കേൾക്കാമോ
കേക്കാവോ സുഖല്ലേ
അതെ സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു അവിടെയാോ
ആ സുഖമായിട്ട് ഇരിക്കുന്നു നമുക്ക് ഇന്ന് ജലക്ഷാമത്തിനെ കുറച്ച് ഒന്ന് ചർച്ച ചെയ്താലോ
ആ തീർച്ചയായിട്ടും അതെ
ജലക്ഷാമത്തെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം
ജലക്ഷാമം എന്ന് പറയുന്നത് ആ ബേസിക്കലി മനുഷ്യൻ വരുത്തി വെക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് കേരളം എന്ന് പറയുന്നത് നാല്പത്തിനാല് നദികളാൽ സമൃദ്ധമാണ് സമ്പന്നമാണ് ജലത്തിന്റെ കാര്യത്തിൽ അത്രത്തോളം മുപ്പത്തി ആയിലണം ഒക്കെ ആയിട്ട് കേരളം എന്ന് പറയുന്നത് ജലത്തിന്റെ മടിത്തട്ടിലാണെന്ന് തന്നെനോക്ക് വേണം അങ്ങനെ ഒരു നാട്ടില് കാലാവസ്ഥ വ്യതിയാനം മൂലമല്ലാതെ നമ്മൾ ജലത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മനുഷ്യന്റെ കൈയ് കടത്തലുകൾ ഒന്നുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്
തീർച്ചയായും ഇപ്പൊ എന്തോ ജനങ്ങളന്ന് പറയുമ്പോഴത്തേക്ക് ചുമ്മാത്ത ജല അങ്ങ് പാഴാക്കി കളയുവയാണ് അത്.. അമൂല്യ ജലം നമുക്ക് അമൂല്യമായ ഒരു ആവശ്യമുള്ള സാധനമാണ് ആ ഒരു ചിന്തയില്ല... അതെ ചുമ്മാതെ പൈപ്പ് തുറന്നിടുക... ആ ഒരു രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ജനങ്ങള്. ഇനി വരും തലമുറയ്ക്കും ഈ ഒരു ജലം ആവശ്യമാണെന്ന് ഓർക്കുന്നില്ല.
ഓരോ തുള്ളിലും ജലവും അമൂല്യമാണ് ഇും ആക്കി വെക് ഹലോ...
ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ആഹ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ...
ആ.... നമ്മൾ പഠിക്കേണ്ട കാലം ആക്രമിച്ചിരിക്കുന്നു ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം എ.... ഇത ഏത് വില കൊടുത്ത് വാങ്ങാമന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലൂടെ അവര് വളരുന്നത്.... അപ്പൊ നമ്മൾ കുടിവെള്ളം പോലും... ശ.. ഒരിക്കും പറഞ്ഞാല് വെള്ളം സംരക്ഷിക്കേണ്ടതിന്റെ അജ്ഞത എന്ന് പറയുന്നത് വളരെ വലുതാണ്.. ആഹ ഉദാഹരണം പറഞ്ഞാല് കുട്ടികള് ബ്രഷ് ചെയ്യുമ്പോം ടാപ്പ് തുറന്നിട്ട് ബ്രഷ് ചെയ്യുക. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അതുപോലെ ലീക്കേജുകൾ ഉണ്ടെന് നക്ക് പൈപ്പ നമ്മുടെ പൈപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ കണക്ഷനിലോ എവിടെയെങ്കിലും ഒക്കെ ലീക്കേജ് സമയത്ത് ഫിക്സ് ചെയ്യാം.. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും
തീർച്ചയായും ഇന്ന് മനുഷ്യ.... ൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജലം മലിനീകരണമാക്കാൻ നമ്മുടെ ഉള്ള സ്രോതസ്സിൽ തന്നെ കൊണ്ട് മലിന്യങ്ങൾ വലിച്ചിടുവാൻ... അതിനെ കുുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം...
ജലം മലിനീകരണം ഇന്നത്തെ... ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ ജലമലിനീകരണത്തിന് കൊടുക്കാവുന്നതാണ് ഒന്നാം സ്ഥാനമോ രണ്ടാം കാരണം ഇത്രയും കെയർ മനുഷ്യനല്ലാതെ മറ്റാരുമില്ല എന്ന് നമുക്ക്.... ശക്തമായി പറയാൻ കഴിയും കാരണം... നമുക്ക് ജീവിക്കണമെങ്കിൽ ജലം ആവശ്യമാണ് നമുക്ക് മാത്രമല്ല... ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ജലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഏതൊരു ജീവനും... നിലനിന്ന് പോണമെങ്കിൽ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളിൽ ഒന്നാണ് ചില... ആ ജലത്തെ സംരക്ഷിക്കുന്നതിന് പകരം അതിനെ എങ്ങനെയൊക്കെ മലീമസ... അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മലിനീകരിക്കാം എന്നുള്ള രീതിയിലേക്കെയാണ്....
തീർച്ചയായും ആളുകള് ഓരോ ദിവസം തോറും ജലത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരി..... ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ജലസ്രോതസ്സുകൾ ഉണ്ടെങ്കിലും..... നമ്മുടെ കേരളത്തിലും ഇപ്പോൾ ജലക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് ഇല്ലേ.... ചില സമയങ്ങളിൽ നമ്മൾക്ക് തന്നെ വെള്ളം കിട്ടാത്ത അവസ്ഥവരുന്നുണ്ട്...
ഇവിടെ ഒരു പൈപ്പ് ലൈൻ പൊട്ടിയാൽ നാലും അഞ്ചും ദിവസങ്ങൾ വെള്ളമില്ലാതിരിക്കുകയും ടാങ്കർ... ഈ കൊണ്ടുവരുന്ന കുടിവെള്ളത്തെ ആശ്രയിക്കേണ്ട ചെയ്യ നമുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്.. അതില് നമ്മള് അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ജലം എങ്ങനെ സംരക്ഷിക്കാം അല്ലെങ്കിൽ ജല... അങ്ങനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്... പക്ഷെ ജലം ജലം സൂക്ഷിച്ച് പ്രിസർവ് ചെയ്യുന്നതും സംരക്ഷിക്കുന്നതും ജലം മലിനീ... രണ്ട്എക്സ്ട്രീം ഇന്റകിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യവും. നമ്മുടെ നാട്ടില് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മഴവെള്ള സംഭരണി അല്ലെങ്കിൽ മഴവെള്ള കുയ്ത്ത് പോലെയുള്ള സംവിധാനങ്ങളും കിണർ റീചാർജിങ്ങും ഒക്കെ.. നമ്മുടെ നാട്ടിലിപ്പോൾ കാണുന്നുണ്ട് നദിയെ വീണ്ടെടുക്കൽ കുളങ്ങളെ വീണ്ടെടുക്കൽ ഇതൊക്കെ.. പ്രോജക്ടുകളായിട്ട് വരുന്നുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ.. ഈ ജലത്തെ സം ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നുള്ളതിലെ. ഒരു അവബോധമില്ലായ്മ നമ്മുടെ സമൂഹത്തിന് വലിയൊരു വിപത്തായി തന്നെ മാറുന്നുണ്ട്.
തീർച്ചയായും ഈ ജലം എങ്ങനെയൊക്കെ കൂടുതലും സംരക്ഷിക്കാം അതിന.. അതിനെ കുറിച്ച ഒരു ബോധവൽക്കരണം എങ്ങനെയാണ് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരു സമൂഹത്തി.. ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എങ്ങനെ ജലം സംരക്ഷിക്കണം നമ്മള്? സംഭരണി അതൊരു നല്ലൊരു പോയിന്റ്ാണ് നമുക്ക് അത്യാവശ്യം മഴവെള്ള സംഭരണിയിലൂടെ.. നമുക്ക് ആ ചെടികൾക്കും മറ്റുംക്കും നമുക്ക് ആ ഒരു വെള്ളം ഉപയോഗപ്പെടുത്താം ആ പിന്നെ എങ്ങനെയൊക്കെയ ആണോ?
നമുക്ക് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് നമ്മുക്ക് ഡ്രസ്സ് വാഷ് ചെയ്യുന്നതിനും.. ഏറ്റവും ശുദ്ധമായ ജലമാണ് മഴവെള്ളം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. പ്രകൃതിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശുദ്ധമായ ജലം മഴവെള്ളം തന്നെയാണ്.
ആ നമുക്ക് വ്യവസായത്തിനും കാര്യങ്ങൾക്കും ഒക്കെ നമുക്ക് ജല.. സംഭരണി ആ ഒരു മഴവെള്ളം ശേഖരിച്ച് വെക്കുന്നത് മൂലം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. വേറെ എങ്ങനെയൊക്കെയ..
അ അത കൂടാതെ നമുക്ക്.. ഭൂമിയിലേക്കുള്ള മണ് മഴയുടെ അളവിനെ മണ്ണിൽ വെള്ളത്തിന്റെ അളവിനെ വർദ്ധിപ്പിക്കാം. പെയ്യുന്ന വെള്ളം നമ്മുടെ ഭൂമിയിൽ തന്നെ ഇറങ്ങട്ടെ കാ നമ്മുടെ മുറ്റം മൊത്തം ഇന്നത്തെ കാലത്ത്. എല്ലാ വീടുകളും കിന്റർ ലോക്കും.. പാകയും കരിങ്കല്ല് പാകയും തറ കോൺക്രീറ്റ് ചെയ്ത പൊക്കെ മുറ്റമില്ല മണ്ണില്ല. ചവിട്ടി നടക്കാ. ൻ മണ്ണ ഇില്ലാത്ത രീതിയിലാണ് മഴവെള്ളം വീഴുന്നത് മണ്ണിലാണെന്നുണ്ടെങ്കിൽ ആ മണ്ണ് പതിയ പതിയ.. ഈ ജലത്തെ ഉള്ളിലേക്കുള്ളിലേക്കുവലിച്ചെടുക്കും അങ്ങനെ അണ്ടർ ലോട് മാറ്റാവുന്ന അളവ് കൂടും. ഇപ്പൊ നമ്മള് ഒരു കിണറ്റിൽ ഒരു കിണറ് ഒഴിക്കുമ്പോ നമുക്ക് വെള്ളം കിട്ടാത്തതിന്റെ കാരണംന്ന് പറയുന്നത്. ആഹ വാട്ടർ ടേബിളിന്റെ അളവ് കുറയുന്നതാണ് അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ അളവ് കുറയുന്നുന്നത് കൊണ്ടാണ് നമുക്ക്. കുൽ എ.. വെള്ളം ലഭിക്കാതെ വരുന്നത് അങ്ങനെയ ആകുമ്പോൾ ഈ വാട്ടർ കിണർ റീചാർജിങ്ങ് പോലുള്ള.. മഴ പെയ്യുന്ന മഴ വെള്ളത്തെക്ക് കിണറ്റിലേക്ക് ഇറക്കാം. പൈപ്പ് ലൈൻ കൊടുത്തുകൊണ്ട്. കിണറ്റിലേക്ക് ഇറക്കാം അതുപോലെ പെയ്യുന്ന വെള്ളം ഭൂമിയിൽ തന്നെ കെട്ടുന്നത്തി. താഴാൻ അനുവവദിക്കാം തെങ്ങുകൾക്ക് തടമെടുത്ത കൊണ്ട് മഴവെള്ളം അവിടെ തെങ്ങും ചൂട്ടിൽ താഴ്ട്ടന്നേ.. നമ്മൾക്ക എന്ത് ബുദ്ധിമുട്ടാണ്..
തീർച്ചയായും തീർച്ചയായും ഈ ജന.. ല മലിനീകരണം ഈ പുഴകള് ഈ നദികള് കായലുകള് അങ്ങനെയുള്ള ഈ ജലാശയങ്ങളിലൊക്കെ. ഈ മനുഷ്യത്തെകട കൈകടലത്ത് മൂലം ഈ മനുഷ്യനെ ഈ നശിപ്പിക്കുന്നത് എന്തോ.. എങ്ങനെയണോ ഈ പ്ലാസ്റ്റിക് ഇടുന്നത് മാത്രമല്ല ഈ പുഴയിൽ നിന്നൊക്കെ ഇപ്പൊ മണൽ വരുന്നു. അപ്പൊ അതിനൊക്കെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അങ്ങനെയക്കെ നമ്മുടെ ആ ജലസ്രോത.. ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുവല്ലേ മനുഷ്യര്
തീർച്ചയായിട്ടും അതെ പ്ലാസ്റ്റിക് ഇടുന്നത് മാത്രമല്ല പക്ഷെ പ്ലാസ്റ്റിക് ഇടുന്നും വലിയൊരു പ്രശ്നമാണ്. ന്ന തെകാലത്ത്് ഈ കഴിഞ്ഞു കുറെ നാളുകിൽ വലിയ വാർത്തയായ സംഭവമായിരുന്നു. കടൽ ജീവികളുടെയും പുഴമീനുകളുടെയും മത്സ്യ ജീവികളുടെയും ഒക്കെ ഉള്ളിൽ നിന്ന്.. പ്ലാസ്റ്റിക് കണ്ടെടുക്കുന്നുോന്നുള്ളത് അതൊരു വലിയ പ്രശ്നമാണ് അവിടുത്തെ ആവാസ വ്യവസ്ഥയെ.. നമ്മുടെ ഭൂമിയിലെ ആവാസ വ്യവസ്ഥകൾ കര് പ്രദേശത്തുള്ളതു പോോലെ തന്നെ ആ്.. നമ്മളുടെ ജലപ്രദേശങ്ങളും അല്ലെങ്കിൽ ജലസ്രോതസ്സുകളും നല്ല ആവാസ വ്യവസ്ഥകളാണ് അപ്പൊ ഈ ആവാസ വാസ വ്യവസ്ഥകളുടെ സ്വാഭാവിക രീതിക്ക് കോട്ടം തട്ടിക്കുന്ന രീതിയിലാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വരുന്നത് അതുകൂടാതെ താങ്കൾ പറഞ്ഞതുപോലെ പുഴയിൽ നിന്നും കായലിൽ നിന്നും മണലെടുത്ത് അതൊരു വലിയ പ്രശ്നമാണ് കാരണം അത്രയും എടുക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ജലത്തെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസി സിറ്റി ഈ സ്രോതസ്സുകൾക്ക് കുറയുകയാണ് ചെയ്യുന്നത് മണ്ണും മണലുമൊക്കെ ജലത്തെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ ചതുപ്പ് നിലങ്ങൾ ആ നികത്തുന്നത് നമുക്ക് ശരിക്ക്‌ വെറ്റ് ലാൻഡസ് ഉണ്ട് ചതുപ്പ് നിലങ്ങളും മാൻഗ്രോവ്സ് കണ്ടൽ ചെടികളും ഒക്കെ ധാരാളമായിട്ടുള്ള ആ ധാരാളമായിട്ടുള്ള രീതിയില് സമ്പന്നമാണ് കേരള ളം പക്ഷെ നമ്മള് ചെയ്യുന്നത് എന്താണ് വയലുകൾ നികത്തുക ചതുപ്പ് നിലങ്ങൾ നികത്തുക അവിടെയൊക്കെ കോൺക്രീറ്റ് സൗധങ്ങൾ കെട്ടിപ്പൊക്കുക ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി ഭൂമിയുടെ സ്വാഭാവിക ഘടന തന്നെ ഇല്ലാതാകുകയാണ് അപ്പൊ ജലത്തിന് ആ ജലത്തിന് അബ്സോർബ് ചെയ്യാനുള്ള ഭൂമിയുടെ കഴിവ് അല്ലെങ്കിൽ മണ്ണിന്റെ കഴിവ് അവിടെ റീറ്റയിൻ ചെയ്യാൻ കഴിയുന്നില്ല കാരണം കോൺക്രീസിന്റെ പുറത്ത് വീഴുന്ന വെള്ളം അത് എങ്ങോട്ടേ ചെറകി പോകുമെന്നാണ് നേരെ
തീർച്ചയായും ഇപ്പൊ ഇന്റർലോക്ക് ഒക്കെ ആണ് ല്ല എല്ലാ വീടുകളിലും ഇപ്പ ഇട്ടോണ്ടിരിക്കുന്നത് അത്പ്പോ ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ്
അതെ പ്രകൃതിക്ക് ദോഷകരമാക രീതിയിലുള്ള ഫാഷനിലേക്ക് അല്ലെങ്കിൽ പുരോഗമനം എന്ന് പറയുന്ന അധോഗമനത്തിലേക്ക് ക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എൻന്റെ വീടിന് ചുറ്റോട് ചുറ്റും നോക്കിയാൽ ഞങ്ങളുടെ എൻറെ വീടിന്ന് പരിസര നാല് വീടുകള് കംപ്ലീറ്റ് ആയിട്ടും അവര് മുറ്റത്തെ തറയോട് പാകിട്ടുള്ളവരാണ് പെയ്യുന്ന വെള്ളം എങ്ങോട്ടേക്ക് ഇറങ്ങണം ഭൂമിയിൽ ഇറങ്ങണ്ടേ ഭൂമിക്ക് ജലം വേണ്ടേ വരണ്ട് മറ്റി വണങ്ങി പോ വ വരണ്ട് പോകുന്ന ഭൂമിൽ നാളെ നമ്മളൊരു പുൽനാമ്പ് വെച്ചാലെങ്കിലും ഒരു പുൽനാമ്പ് പോലും മുളയ്ക്കുകയില്ല ഈ ഭൂമിയിൽ ഭൂമി അഥവാ മരുഭൂമിയായി മാറും ഈ ഈ അവസ്ഥ മനുഷ്യ ഇങ്ങനെ തന്നെ തുടർന്നോണ്ട് പോ വുകയാണെങ്കിൽ നമ്മളുടെ ജീവ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഘട ളുള്ള ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിലെ ജീവൻ ന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലേക്കായി പോകും
തീർച്ചയായും ജ ജലം ഇല്ലെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല നമ്മള് തന്നെ പട്ടിണിയായി പോകുന്നൊരവസ്ഥയിലോട്ട് പോകും നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനൊ വെള്ളം വേണ്ടേ ജല സ്രോതസ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ കൃഷി ചെയ്യും കൃഷി ചെയ്തും നമ്മുടെ ഭക്ഷ്യ വ്യവസ്തുക്കൾ ഉൾപ്പെ ഉല്പാദിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്കെന്നല്ല സസ്യജാലങ്ങൾക്കും ആഹാരം കഴിക്കാൻ പറ്റത്തുള്ളൂ
തീർച്ചയായിട്ടും അതെ ജലമില്ല ആഹ് ജലമില്ലെങ്കിൽ ജീവനില്ല അതാണ് ജലമില്ലെങ്കിൽ ജീവനില്ല അങ്ങനെ തന്നെ പറയേണ്ടതായി വരും ഓരോ തുള്ളി വെള്ളവും അമൂല്യമാണെന്ന് നമ്മൾ പറയുന്നത് പോലെ ജലമില്ലെങ്കിൽ ജീവൻ അന്നരു കോട്ടുണ്ടാകേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ് ഇന്നത്തെ കാലത്ത് വില കൊടുത്ത് വാങ്ങണം ഈ വില കൊടുത്ത് വാങ്ങണമെങ്കിൽ തന്നെ നമുക്കതെത്രമാത്രം വിശ്വസ നീയമാണെന്നാണ് അതും ചിന്തനീയമാണ് കാരണം നമുക്ക് കി ട്ടുന്ന ജലം കെമിക്കലുകൾ നിറഞ്ഞതാണോ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ വരുന്ന ജലമാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ ചൂടാകുമ്പോൾ അത് വിഷമാകും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും പുറത്ത് പോകുമ്പോ കട കയിൽ ഇരിക്കുന്ന മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ കാണുമ്പോ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയില്ലന്നുണ്ടെങ്കിൽ നമ്മൾ മഴയ്ക്ക് സമാധാനം വരില്ല. ആ വെള്ളം നമ്മുടെ ഉള്ളിൽ ചെ
തീർച്ചയായും. ആ കെമിക്കലുകളും മറ്റും നമ്മുടെ ദേഹത്തോട്ട് ആ നമ്മൾ കുടിക്കു എന്ന ജലങ്ങളിലൂടെ വന്നോണ്ടിരിക്കുവയാണ്. ഹലോ കേൾക്കുന്നുണ്ടോ?
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
ക്കണ്ട് ഉം നമ്മുടെ നമ്മുടെ ശരീരത്തി ത് ആ ഒരു ജലാംശം ആ നമുക്ക് ഇപ്പ കുപ്പികളിലൊക്കെ വരുന്നത് വെറും കെമിക്കൽ വെള്ളം ആണ് അത് നമ്മൾ വാങ്ങി വാങ്ങിച്ച് കുടിക്കും തോറും ആ നമ്മുടെ ശരീരം അതിൻ്റെ തിന്റെ ഓരോ അവയവങ്ങൾ തന്നെയാണ് ഇല്ലാതാവുന്നത്.
അത് കേൾക്കാം കേൾക്കാം തീർച്ചയായിട്ടും അതെ രോഗങ്ങൾ നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു പരിധി വരെ നമുക്കുണ്ടാ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് നമ്മൾ തന്നെയാണ് ബാധ്യസ്ഥ. കാരണം നമ്മൾടെ അശാസ്ത്രീയമായ ജീവിത രീതി. നമ്മൾടെ അശാസ്ത്രീയമായ ആഹാര രീതിയും ഒക്കെ നമ്മളെ ഇതില് ഒരു വലിയ ഘടകമാക്കി മാറ്റുന്നുണ്ട്. നമുക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന ജലം നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ വീട്ടിൽ പൈപ്പ് ലൈനിലൂടെ വരു വെള്ളത്തെ നമ്മൾ ഡിപ്പൻ്റ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മളതിനെ സംരക്ഷിക്കുന്നില്ല. നമ്മുടെ കിണറിലെ വെള്ളത്തെ കിണറിലെ വെള്ള നമക്കു ശുദ്ധ മാണ് അതിനെയൊക്കെ നമ്മൾ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നില്ല എന്നുള്ളതിൽ വലിയ ചോദ്യമാണ്?
ഇപ്പോൾ ഒരുപാട് വീടുകളിൽ കിണർ കുത്തുന്നുണ്ട് ഇപ്പോൾ എന്തൊ കുണർ ച്ചെയ് സോറി മറ്റേ കിണർ കുഴലുകൾ ആ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വരുന്നുണ്ട് അതേ അതുപോലെ തന്നെ മഴവെള്ള സംഭരണി ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും കൂടുതലും മനുഷ്യര് ആ ജലം നശിക്കുക എന്നൊരു പ്രവൃ